ഹലോ
ആ ആ
എന്തൊക്കെയുണ്ട് വിശേഷം
ഉം സുഖംതന്നെ
ഏ എന്താ കൃത്യായിട്ട് കേക്കണില്ല ആ ഇപ്പം കേക്കാം എന്താ പറഞ്ഞേ ഓ ഇപ്പഴും കേക്കണില്ലല്ലോ
ഒരു ഒരു ഒരു മിനിറ്റ്
ആ ഇപ്പം കേക്കാം ഒരു മിനിറ്റ്ന്ന് ഞാൻ പറഞ്ഞ അല്ല പറഞ്ഞത് ഞാൻ കേട്ട്
ആ ഇപ്പൊ കേക്കണുണ്ടോ
ആ ഇപ്പൊ ഓക്കെ ഓക്കെ
ആ അപ്പൊയെ ഞാൻ ചോദിച്ചത് ഇന്നെന്താണ് നീ ആലോചിച്ചു വരുന്നത്
ആ ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താന്ന് ആലോചിക്കാരുന്നു ഞാൻ ശരിക്കും പറഞ്ഞ
ഓ അപ്പൊ നിന്റെ അഭിപ്രായത്തിൽ അതെന്താണ്
എനിക്ക് തോന്നിയേക്കണത് അറിവും നല്ല സ്വഭാവവും അറിവ് മാത്രം ഉണ്ടായാൽ പോരാ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും കൂടെ അറിയണം അല്ലാണ്ട് ഇങ്ങനെ വെറുതെ നമ്മൾ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലലോ അറിവ്
ഉം അത് നീ പറഞ്ഞത് വളരെ ശരിയാണുട്ടോ ശരിക്കനും വിദ്യാഭ്യാസം മാർക്ക് നേടാൻ മാത്രം വേണ്ടി അല്ലാട്ടാ നല്ല മനുഷ്യനാകാനും വേണ്ടി അത് സഹായിക്കും
ഇന്നത്തെ കാലത്ത് വിവരങ്ങളൊക്കെ ധാരാളവൊണ്ട് പക്ഷെ യഥാർത്ഥ അറിവ് കൊറവാന്നാണ് എനിക്ക് തോന്നിയേക്കണത് ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾക്ക് പലതിന്ന് കിട്ടുന്നുണ്ട് പക്ഷെ അതിനെ ശരിയായ രീതിയില് ഉപയോഗി ഗിക്കാന അല്ലെങ്കില് യഥാർത്ഥമായ ഒ അതിന്റെ അർത്ഥം മനസിലാക്കാൻ ആർക്കും പറ്റിയിട്ടില്ല
ഉം അതെന്താന്ന് വെച്ചാ കാരണം പലരും കേൾക്കുന്നതെല്ലാം അപ് അപ്പാടി അങ്ങാട് വിശ്വസിക്കുകയാണ് അത് സത്യവാണെന്ന് അങ്ങാട് വിശ്വസിക്കുന്നു പിന്നെന്താ അത് പരിശോധിച്ച് അതറിയണ്ട ആ ഒരു ക്ഷമ പോലും അവർക്കില്ല അത് കൊറവാണ്
അതുകൊണ്ടാണ് വിമർശനാത്മക ചിന്ത വളരെ ആവശ്യണെന്ന് പറയണത്
ഉം അതെ അതെ പിന്നെ നിന്റെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് തോന്നുന്നു
എല്ലാവരും പറയും എനിക്ക് ഡോക്ടറാവണം എഞ്ചിനീയർ ആവണം ടീച്ചറാവണം അങ്ങനെയൊക്കെ പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നിയേക്കണ കാര്യം ഒരു വ്യക്തിയെ സ്വയം ചിന്തിക്കാൻ പ്രാപ്തനാക്കുക നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റാ എന്നുള്ളതല്ലേ നമുക്ക് കിട്ടണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസം
ഉം അതെ എനിക്ക് അത് തന്നെയാണുട്ടോ തോന്നുന്നത് പിന്നെ പുസ്തകങ്ങളിലൊക്കെ നിന്ന് നമുക്ക് അറിവ് കിട്ടും പക്ഷെ അനുഭവങ്ങൾ അത് വേറാണ് അതിൽ നിന്നാണ് നമുക്ക് വി ജ്ഞാനം ലഭിക്കുന്നത്
അതെ ഒരു വിദ്യാർത്ഥി ചോ ഒരു വിദ്യാർഥി ഒരിക്കലും ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ഭയപ്പെട്ട് വിറച്ചല്ല വരണ്ടത് വളരെ ധൈര്യത്തോടെ അതുപോലെ തൻ്റെടത്തോടെ അങ്ങനെ ആ ഒരു സെൽഫ് കോൺഫിഡ ൻസോഡാണ് ചോദിക്കണ്ടത് അല്ലാത ഞാനീ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ എല്ലവരും എന്നെ കളിയാക്ക അങ്ങനെയല്ല നമുക്ക് ആ ഒരു ആ ഒരു കഴിവുണ്ടവാന്നുള്ളതാണ് മെയിന ആയിട്ടുള്ള കാര്യ ഒരു കാര്യം ചോദ്യം ചെയ്യാൻ അതില് ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് ആണ് വേണ്ടത് എനിക്ക് തോന്നിയെക്കണ്
ഉം അ പിന്നെ ഈ കാരണം ഓരോ വലിയ കണ്ടുകൂട്ടം തൊടങ്ങണത് ഒരു ചോദ്യത്തിൽ നിന്നാണല്ലോ അ നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ് ചോ ഒരു ചോദ്യമാണ് നമ്മൾ അതിന്റെ ഉത്തരത്തിലോട്ട് എത്തിക്കുന്നത്
അതെ അത് വളരെ ശരിയാണ് അതപോലെ ന്നു ള്ള കാര്യമാണ് സമയം സമയം നമുക്ക് ഭയങ്കര ബലപ്പെട്ടതാണ് നമ്മള് എപ്പോഴും വളരെ കെയർലൊയിട്ട് കളയണ ഒരു സാധനമാണ് സമയം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ പലപ്പോഴും അതുകൊണ്ട്രു ഉപകാരം ഇല്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടാവാറ്
ഉം അതെ കാരണം ഈ നഷ്ടപ്പെട്ട പണൊക്കെ നമുക്ക് തിരിച്ച് കിട്ടുവുമായിരിക്കും പക്ഷേ ഈ സമയം നമ്മ ന നഷ്ടപ്പെടുത്തിയിട്ടില്ലേ അതൊന്നും തിരിച്ചു കിട്ടാമോ അതൊരു വലിയൊ ഒരു ഘടകമാണ് സമയംന്ന് പറയണത്
നമ്മളത് ദിവസം സമയത്തിന് കുറച്ച് വില കൊടുത്ത് നമ്മുടെ കാര്യങ്ങളിൽ കുറച്ചും കൂടെ കോൺസെട്രേറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ലക്ഷങ്ങളിലേക്ക്നമ്മ നമുക്ക് എത്താനായിട്ട് എളുപ്പമാകും അങ്ങനെ എനിക്ക് തോന്നക്കണം
ഉം അതെ പിന്നെ പലരും വിജയത്തെ ഭാഗ്യവുമായി ബന്ധിപ്പിക്കും അത് ശരിയാണ് ചിലവർക്ക് ഭാഗ്യം ഉണ്ടെങ്കില് ജയിക്കുവ എന്നൊക്കെ പറയും ഇപ്പൊ ഞാനും അതില് പറയണ്ട് പക്ഷേ വിജയത്തിന് പിന്നില് കഠിനാധ്വാനം കൂടെയുണ്ട്
അതാണ് നമ്മളിപ്പ ഓ അവന്റെ ഒരു ഭാഗ്യം അതുകൊണ്ട അവൻ ജയിച്ച അങ്ങനെ പറയണതിനേക്കാളും അവ അതിന് പുറെകിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അ ല്ലാതെ അവന്റെ ഭാഗ്യാം കൊണ്ട് മാത്രല്ല ഭാഗ്യം എന്ന്പറയുന്നത് ഒരു ഘ ടകം പക്ഷെ എന്നിരുന്നാലും ഭാഗ്യം കൊണ്ട് മാത്രം ഒരിക്കലും രക്ഷപ്പെെട്ടിട്ടുള്ള ആരുല്ല അങ്ങനെയാണെങ്കിൽ എല്ലാവരും ലോട്ടറി എടുത്താൽ മതിയല്ലോ ഭാഗ്യം മു ള്ളവരൊക്കെ ലോട്ടറി അടിച്ച് അവർക്ക് പൈസ കിട്ടി അവർക്ക് സുഖമായിട്ട് വിരളമായി ബാാക്കിയുള്ളവർ ാണ് അങ്ങനെയൊക്കെ ഉള്ള ഭാഗ്യ ങ്ങൾ കിട്ടണത് അല്ലാതെയുള്ളവരെല്ലാവരും കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് തന്നെയാണ് ആ നിലയിലേക്ക് എ നമ്മൾ ഒരുപാട്് ഭയങ്കര പ്രസിദ്ധമായ ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട് അവരൊന്ന ഒറ്റ രാത്രി കൊണ്ട് മുളച്ച്ു വന്നതല്ല അവരുടെ കഷ്ടപ്പാടും അതുപോലെ തന്നെ സമയമൊക്കെ അവര് കൃത്യമായി ഉപയോഗിച്ച ഉച്ചതുകൊണ്ടാണല്ലോ അവര്ക്ക് അവര് നല്ല സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞത് അതുപോലെ തന്നെ അവർക്കൊരു നല്ല സുഹൃത്തും ഉണ്ടായിക്കാണും കാരണം ഒരു സുഹൃത്ത് വളരെയധികം നമു ഇമ്പോർട്ടന്റ ആയിട്ടുള്ള ഒരു ഘടകമാണ് ഒരു നല്ല സുഹൃത്തുണ്ടെങ്കി കണ്ണാടി വേണ്ടന്നാ പറയുന്നത്
ഉ അത് ശരിയണ്ടാ പിന്നെ വേറെ കാര്യം എന്താ തെറ്റ് നമ്മൾ ചെയണം കണ്ട അ തിരുത്തുന്ന എന്ത